ഹലോ
ക്കാമോ
ആഹ് കേക്കാം വെൽക്കാം എന്തായിരുന്നു പരിപാടി
ഓഹ് ഉച്ച ഭക്ഷണൊക്ക കഴിച്ച് മക്കളെയൊക്കെ ഒറക്ക
ആഹ ഒറങ്ങീ ല്ലേ
ആഹ് ഒരാള് ഒറങ്ങി ബാക്കിയുള്ളവരതാ മൊബൈലില്
ആഹ അവര് ഒറങ്ങൂല
ഇല്ല അവര് പകലൊറങ്ങൂല്ല അപ്പൊ മൊബൈലും കൊണ്ട് ഇരി ക്ക്യ
ഈവെനിംഗ് അപ്പൊ വൈകുന്നേരം എന്തേലൊക്കെ ഉണ്ടാക്കണോ?
ഇന്നൊന്നും ഉണ്ടാക്കിട്ടില്ല ഇവടെ കൊണ്ട് വന്നിട്ട്ണ്ട് ആള് ബേക്കറിടെ പണിയാണെ
ആഹ് ആഹ്
ത്താ കട്ട് ലേറ്റ് പയംപൊരി അങ്ങനെ
ആഹ് ആഹ് ആഹ് ചെറിയ കടി ആഹ് ആഹ്
പ്ലേ ആണ് രാവിലെ നാല് മണിക്ക് പോവും. ഉച്ചക്കെ ആവുമ്പോ വ
ഓ ഉച്ച വരെേ ഉള്ളൂ അല്ല
ആഹ് ഒരു മണിവരെ ഉണ്ടാവുള്ളൂ വർ
ആ അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെന്ന നമ്മള് വീ ഇതന്നെയാണ്
അ അല്ല ഇല്ല അവര് കമ്പനി തന്നെ എടു ക്ക രാത് വൈകുന്നേരം അല്ല പുലച്ചക്ക് പോയിട്ട് ഒരു വെളുപ്പ് മൂന്നര ആവുമ്പോ എടുക്കും അതുകൊണ്ട് സപ്ലൈ ചെയ്യും അതിന്റെ കളക്ഷൻ എടുക്കും ഒരു മണിയാവുമ്പോ തിരിച്ചെത്തും.
ആഹ്
അത്ര വർക്ക്.
വെളുപ്പിന് പോയിട്ട് ഉച്ചവരെല്ലേ?
ആഹ്
ഉം
അവിടെ കുട്ടികൾ എത്ര ആൾ
ഇവിടെ രണ്ടാള് ഉം ഒ രാള് കളിക്കാൻ പോയി ഒരാള് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്റെ പുറകെ നടക്കുന്നു.
മൂത്ത ആള് വലുതാണോ?
ത്ത ആള് നാലാം ക്ലാസില്.
ആഹ് അപ്പൊ കൊഴപ്പില്ല. സ്വന്തം ചെയ്യാനായല്ലോ.
ഓ അ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്തോളും രണ്ടും കൂടും കൂടുമ്പോ വഴക്കാന്നെ ഉള്ളൂ.
ഇവിടെ എല്ലാരെ കാര്യം ചെയ്യ
ഏ ആഹ് ചെറിയ ആൾക്കാരാണല്ലോ ല്ലേ?
ചെറിയ ചെറിയ കൊറേ ആൾക്കാര്
അപ്പൊ എല്ലാരേം കാര്യം ചെയ്യണം. ഒരു ടൈം ആവൂലോ അപ്പൊ എല്ലാം ചെയ്തു വരുമ്പോ
ഒക്കെ കഴിഞ്ഞ് രാവിലെ ചെയ്ത് തീർക്കുവെല്ലാം. ട്യൂഷന് പിള്ളേര് വരുന്ന കൊണ്ടേ അവര്ക്ക് ഇപ്പ ഇവിടെ രാവിലെ വെച്ചിരിക്കുന്നെ ഞാൻ. ഞാൻ ഒമ്പതരക്ക് വെക് കും. ഒമ്പതര മുതല് പത്തര പതിനൊന്ന് മണി വരെ വെക്കും.
ആഹ് അത് കഴിഞ്ഞാ പിന്നെ നമ്മുടെ കാര്യായി ഇല്ലേ?
ആ അത് ക അതെന്താന്ന് പറഞ്ഞാൽ അവര് വരുമ്പോ നമ്മളൊരു അറ്റ്മോസ്ഫിയറ് സെറ്റാക്കണല്ലോ കുട്ടികള് അല്ലെങ്കില് അവര് പറയില്ലേ ഈയ്യ് ടീച്ചറെ വീടെന്താ
എന്താ ഇങ്ങനെയെന്ന്?
ആഹ് നമ്മളിപ്പോ അവ തൊരു മാതൃകയാണല്ലോ ഈ അധ്യാപകർന്ന് പറയുമ്പോ
ട്ടേണം.
അപ്പ നമ്മൾസെറ്റയിരുന്നാലല്ലോ നമുക്ക് പറയാൻപറ്റനിങ്ങൾ ക്ലീനയിരിക്കണം എന്ന് പറയ മ്പ അവരെന്നോട് ചോദിക്കരുതാ അപ്പ പെട്ടെന്ന് ചെയ്ത് തീർ ക്കു അല്ലെങ്കി ഇങ്ങനെ ആടി പടി തീരുള്ളൂ ഇങ്ങനെ ആ അങ്ങനെള്ളത് കൊണ്ട് ഞാൻ എന്ത വേ തീർക്കും
ആഹ് ആഹ് ആഹ് ഞാന് വൈകുന്നേരം ന്താ പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുവ പുട്ടൊക്കെ ഇഷ്ടാണോ കുട്ടികൾക്ക്
ഓ പുട്ട് മാത്രേ അവക്ക് ഇഷ്ടം നല്ല ഇഷ്ടം വൈകുന്നേരം ചായക്കാ എല്ല ഡിന്നറോ
അല്ല ഡിന്നർ അല്ല ചായക്ക്
ആ ഹ ഹ
വേക്ക
അല്ലല്ല ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ഇണ്ടാക്കുള്ളൂ രാത്രി ഒന്നും പുട്ട് അങ്ങനെ കഴിക്കലില്ല ബ്രേക്ഫാസ്റ്റ് പു ട്ടാണ് എനിക്കിഷ്ടം അതാണ് വേൻ തീരും പഴം ഉണ്ടെങ്കി ഒന്നും ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു കറിയും എല്ലാം ഉണ്ടാക്കേണ്ടേ
ആ അതെ വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യാറുണ്ടോ
ഓഹ് വെറൈറ്റി ഫുഡ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്
ആഹ് എന്തൊക്കെയ ഉണ്ടകിട്ടുള്ള
ഏ അങ്ങനെ ചോദിച്ചാൽ എല്ലാം ഉണ്ടാക്കും മാക്സിമം മ തി ച്ചും നെയ്ച്ചോറായിട്ടും ബിരിയാണി ആയിട്ടൊക്കെ ട്രൈ ചെയ്യും
പുട്ടിന്റെ വെറൈറ്റികൾ ഉണ്ടാക്കിട്ടുണ്ടോ
പുട്ടിന്റെയാ ആ പുട്ട് ഞാന് ഏ കഴിഞ്ഞ ആഴ്ചൽ മസാല പുട്ട് ഉണ്ടാക്കുവായിരുന്നു
ഓ വെറും മസാല മാ മസാല അതായത് ബീഫ് അങ്ങനെയാണോ
ആ ചിക്കനോ അത് അതായത് നമുക്കിഷ്ടള്ളത് ഇടാ മുട്ട വേണങ്കിലും ഇടാ അതില് ട്ടോ
ആ
എങ്ങനെയെന്ന് ന്നാല് അതായത് ഞൻ എങ്ങനെയണ്ടാ ക്ക ഞാൻ ബീഫിനെ ഇണ്ടാക്കിയെ ചെലവര് അങ്ങനെയല്ല അങ്ങനെ വെജ് മാത്രം കഴിക്കുന്നവരു
ആഹ് അതെ അതെ
അതില് തേങ്ങക്ക് പകരം ഞാൻ എന്താക്കും ഏ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, മല്ലിച്ചെപ്പ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണ്ണം ഒതു ഇങ്ങനെ വ അതാക്കിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് എന്നിട്ട് എന്താക്കും അതിലേക്ക് ആഹ് അയില് ചിട്ട് കൃകൃന്നാവൂലേ ആ ഒരു ഇത് പോകുന്നവരെ ആ വളവളാന്നുള്ളത് പോകുന്ന ന്നത് വരെയും നല്ലോണം എളക്കി കൊടുക്കുമ്പോ ചെറിയ ചെറിയ മുട്ടയായി വരുവല്ലോ മുട്ട ചിക്കുന്ന നമ്മളുപ്പേരി ഇണ്ടാക്കുന്ന അതേ കോലം തന്നെ എന്നിട്ട് അതാദ്യം ഇട്ട് കൊടു ക ആഹ് അങ്ങനെ മാക്സിമം മുട്ടയാവുമ്പോ നല്ലോണ്ണം ചിക്കണം. അല്ലെങ്കി ഇങ്ങനെ തടിച്ച് കിടക്കും രസം ഇണ്ടാവും കാണാൻ ഭംഗി ഇണ്ടാവൂല.
ആ അതെ ആ കുട്ടികൾ കാ കുട്ടികൾക്കാമ്പളും കാണാനൊരു ഭംഗിവേ ടല്ലേ
ആഹ് അത് നന്നായിട്ടിട്ടാവും. നന്നായിട്ട് ഞാന് ചെരട്ടപുട്ടില് ചെയ്യും നന്നായി ട്ടുണ്ടാവും അങ്ങനെ വരുമ്പോ. മറ്റേത് വലുതാവുമ്പോ വലിയ ഇൻട്രസ്റ്റ് ഇണ്ടാവൂല. ചെരട്ടപ്പുട്ടിലാവുമ്പോ നല്ല വൃത്തിയാ അത് അവരെ പാകത്തിന് ആകുമ്പോ നല്ല വൃത്തി പിന്നെ ചെയ്തു കൊടു ക്കാൻ പറ്റും. പിന്നെ അതിലേക്ക് വേറൊന്നും വേണ്ട അതന്നെ കഴിക്കാലോ.
ആ അതെ, റാഗിപ്പുട്ട് ഉണ്ടാക്കി കൊടുക്കുവോ പിള്ളേർക്ക്?
അതവര് കയിക്കൂല. അത്ണ്ടാക്കണംന്ന് എനക്ക് ഇഷ്ടാ എങ്ങനെയാ
അത് ആ ഏ സത്യം പറഞ്ഞാ എനിക്ക് ഇഷ് ത്തില്ലാ അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാറും ഇല്ല. അതിനൊരു എന്താ പറയാ ഒരു കയ്പ്പ് ടേസ്റ്റ് വരുന്നില്ലേ?
എനിക്ക് ഒന്നാമത് ഞാനത് കഴിച്ചിട്ടില്ല. എനിക്ക് ഇവരിവിടെ കഴി ക്കൂല. ഇങ്ങനത്തെ കളറ് കാണുമ്പ
ആഹ് ഒരു കളറ് ആഹ് ഹെൽത്തിയാണ് ഏറ്റവും നല്ല സാധനാണത്. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്- കി. പക്ഷെ എനിക്ക് അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് എന്തോ ഒരു കയ്പ്പ് ടേസ്റ്റ്. അത് പിന്നെ ഞാനൊണ്ടാക്കീട്ട്
ഈ വെള്ളം കൂടി പോവൂലേ? നമ്മളെ മറ്റേ പുട്ട് പോലെ അജ്മീടെക്കെ പുട്ടപൊടീന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചവി
ആഹ് വെക്കാൻ ഇത അങ്ങനെയല്ല സാധാരണ നമ്മള് ഇച്ചിരി സൂക്ഷിച്ച് വേണം ചെയ്യാന് ഇതായിപ്പോവും എന്നിട്ട് കൊഴച്ചപ്പ അതേ ഉള്ളൂ ഉപ്പ് ഇട്ടിട്ട് സാദാ പുട്ട് പൊടി ഇങ്ങനെ കൊഴയ്ക്കുന്ന തന്നെ കൊഴയ്ക്കാ പിന്നെ നമ്മള് സാധാ പുട്ട് ഉണ്ടാക്കൂലേ തേങ്ങയി
അങ്ങനെയല്ല അപ്പൊ വെള്ളം ഏ എങ്ങനെയാ നമ്മള് അതില് വല്ലാണ്ട് കൊഴകൊഴാന്നായി പോവൂലെ
ഇല്ല അങ്ങനെ ആക്കീല അങ്ങനെ ആവാണ്ടിരിക്കാൻ നമ്മള സൂക്ഷി
ചെറിയ രീതിൽ വെള്ള ഒഴിച്ച് ഒഴിച്ച് ഒഴി
ആ അതെ അതെ നമ്മളീ കൈ മു മുക്കൂലെ ഇങ്ങനെ വെള്ളത്തില് അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയ അ റെഡി ആകും അതിന്റെ കൊ നനവൊക്കെ കറക്റ്റ് ആയി കിട്ടും
അയ്യോ
കൊറച്ച് അതൊന്ന് ഇതാക്ക് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ പക്ഷെ എല്ലാരും പറയും നല്ല ഹെൽത്തി ആണ് ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കീട്ട് എന്താ പറ ഇല്ല അതിപ്പ ഞാൻ ഒട്ടും ഉണ്ടാക്കിട്ടും ഇല്ല
അത് ശരിയാണ് ഒരു വട്ടം നമുക്ക് ഫ്ലോപ്പ് ആയി കഴിഞ്ഞ പിന്നെ നമക്ക്
ആഹ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇനി ശരിയാവോ ശരിയാവോന്നുള്ളെ ഉം അതുപോലെ ഗോതമ്പ് പുട്ട് ഞാൻ ഉണ്ടാക്കിട്ട് എന്തോ ഇന് ഇഷ്ടായില്ല
ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കി റ്റല്ലതുവരെ ഗോതമ്പും കൊണ്ടൊന്നും പുട്ടി ആഹ് ആഹ്
ഓട്സ് ക്യാരറ്റ് ഇല്ലേ ഇത് രണ്ടും കൂടെ പുട്ട് ഉണ്ടാക് എന്ത്‌ സൂ അടിപൊളിയ ഏതാ എനിക്കിഷ്ടായി ക്യാരറ്റും കൂടെ ക്യാരത്തി ക്യാരറ്റ്
എങ്ങനാ ചെയ്യാത്
ക്യാരറ്റ് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത എടുക്കൂല്ലേ
ഓ
അതുപോലെ എടുക്ക എന്നിട്ട് ഓട്സും എടുക്ക എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മള് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്ക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യ എന്നിട്ട് ആഹ് അത് പിന്നെ ബാക്കി തേങ്ങൊക്കെട്ട് നമ്മള് ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് പപ് കൊടുവൻ കൊട് ട്ട് കഴിച്ചാ അടിപൊളിയ അപ്പൊ പിന്നെ കുട്ടികൾക്ക് ന അത് നല്ലതാ മറ്റേ വെജിറ്റബിൾ പോകുവല്ലോ
ഉം ഉം
അത് അപ്പൊ ഒരു ഒരു കളറും ഉണ്ടാവും
അതെ ഹ് ഹ് ഹ്
ഹ് ഒരു വൈറ്റ് റ്റും ഓറഞ്ചും എല്ലാം കൂടെ വന്ന് ആഹ് കളറ് അത് നല്ലതാ പപ്പടൊക്കെ കൂട്ടി കൈ
ടേസ്റ്റ് ണ്ടാവൂല്ലേ
ആഹ് പിന്നെ ചക്കെ ചക്കാ മാമ്പഴം അതുങ്ങൊണ്ടുണ്ടാകീട്ടുണ്ടോ
ഏയ് അങ്ങനെയൊന്നും ഞ ഇതുവരെ ഇണ്ടാക്കീട്ടില്ല
അഹ് അത് തുംടേസ്റ്റാ അത് ഒരു നല്ല ഒരു മധുരംണ്ടാവും ഒരു സ്വീറ്റ്സ് ചെറിയൊരു സ്വീറ്റ്
എങ്ങനെയ ചക്ക ചക്ക എന്താ ചെയ്യണ്ടെ ഗ്രൈറ്റിയ്യ്
ചക്ക ആഹ് ഗ്രേറ്റി ചെയ്യണ്ട ചെറ് കൊറച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് അരിഞ്ഞു വെക്കുക പഴം ചക്ക പഴം ആട്ടോ എന്നിട്ട് ആഹ് എന്നിട്ട് പിന്നെ നമ്മള് ആ ച് പുട്ടുംകു റ്റിയെടുത്ത് ആദ്യം തേങ്ങ ഇടൂലേ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ചക്കേന്ന് കൊറച്ച് ട്അ
പിന്നെ മാങ്ങഇടുക
ആഹ ഇത്‌രണ്ടും ഒരുമിച്ചല്ല ഇത് മാങ്ങപ്പുട്ട് വേറെ ചക്കപ്പുട്ട് വേറെ
ഹാ ഹാ ഹാ ഹാ ഞാന് വിചാരിച്ച് രണ്ടും ഒരുമി ച്ചണമെ
അല്ലല്ല ഹ്
അപ്പൊ ഈ പഴുത്തത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും വളവളാന്നായി പോവൂലെ വേ കുമ്പോ
ഇല്ല ഇല്ല അങ്ങനെയൊന്നും ആവില്ല അത് കൊറച്ചോര് ഇത് വരും
അണോ
ആഹ് ഒരുപാട് അങ്ങനെ ആയി പോകുന്നി ലെ നിത് വേ ഇതിന് അധിക ടൈമു വേണ്ടല്ലോ ഈ പുട്ടാവാനാ ഒരുപാട് ടൈം വേണ്ടല്ലോ ആഹ് മതിയല്ലോ
ഓഹോ
ല്ല പോന്നില്ല അതോരു ടേസ്റ്റ് ഉണ്ട് അതെപോലെ തന്നെ സെയിം സാന ത് മാങ്ങ
ഓ
ആ മാങ്ങ അല്ലാണ്ടും ഒണ്ടാക്കാട്ടോ ഈ ഉം സാധാ നമ്മള് ഇൺ ദാ ഇപ്പ രാവിലെ നമ്മള് പുട്ടുണ്ടാക്കി അല്ല അരിപ്പൊടി നമ്മള് സാധ അരി പ്പൊടി ഇടണം എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഈ ചക്കേന്റെ സ് താനത്ത് നാങ്ങിയാക്ക
എനിക്ക് അ ഹ് ഉം ഞാൻ വല്ല ചക്കയൊക്കെ കേറ്റിട്ട് പുട്ടും കുറ്റിലിടു വേ
അങ്ങനെയല്ല നമ്മള് ഫസ്റ്റ് തേങ്ങയിട്ക എന്നിട്ടി ചക് ക്കെ നമ്മള് അരിഞ്ഞ് വെച്ച പീസ്കളില്ലേ അതിട്ക പിന്നെ നമ്മള് സാധാരണ പുട്ടും കു പൊടിയും നനച്ച് വെക്കൂല്ലേ
ആഹ് അതും കൂടെ പറയണം
ആഹ് ഹ അത് ഇടാ ഹ ഹ ചക്കപ്പുട്ടുണ്ടാക്കി കൊടുത്തേനെ എല്ലാർ കോ ഹ്
ന്നാ പിന്ന നെക്സ്റ്റ് വിളിക്കാം ഓക്കെ